ആ മഴ പെയ്ത കൊണ്ട് എന്താ അറിയില്ല കോള്
അതെ റേഞ്ച് നെറ്റ് റേഞ്ച് പോയിട്ടുണ്ടാവു അപ്പൊ കട്ടായ ദേയ്കാരം
ആഹ് അതാണ്
ഉം ഉം
ഹേ പിന്നെ എന്തുന്നു ഉച്ചക്ക് സ് എന്താ ഉച്ചക്ക് എന്താ ഉണ്ടാക്കിന്ന്
എന്താ വെള്ളിയാഴ്ച്ച ആണെനില്ല നിലക്കൊന്നും ഉണ്ടാക്കിട്ടൊന്നും ഇല്ല ചെരങ്ങച്ചാറും ചെരങ്ങാ താളിപ്പും മുട്ട വച്ചും മീന് വർത്തതും ഉണ്ട്
ഏഹ് അയ് ശെരി ഇവരില്ലേ ഹസ്ബൻഡ് ഒന്നും ഇല്ലേ നാട്ടില്
ഇണ്ട് ഇണ്ട് ഹസ്ബൻഡ് ഇണ്ട് ഇവിടെ
ഉം ഏഹ്
പിന്നെ അപ്പൊ പിന്നെ ഇന്ന് എത്തും ഇണ്ടാക്കിട്ടൊന്നുമില്ല
ആഹ് ആഹ് ആഹ് ആണുങ്ങൾ ഉണ്ടാകുബോ ഒൽക്ക് ഉം
ഇനെലെ മിഞ്ഞാന്നക്കെ ചിക്കൻ ഇണ്ടായിനി ഇന്നലെ പിന്നെ അന്തി ക്കതേ മാരി രാത്രി ബ്രോസ്റ്റ് വാണം പറഞ്കാണ്ട് അത് കൊണ്ടന്ന് ചോറ് കുറച്ച് കുറവ് ഏയ്നി അപ്പൊ ഇന്ന് ചോറ്ക്ക നമ്മൾ ബ്രോസ്റ്റ് കൊണ്ടരാ പറഞ്ഞ് കു ട്ടി ഇങ്ങനെ പറഞ്ഞപ്പളേയ്
ഉം ഉം ഉം
ആഹ് മീനപ്പന്ന് പ്പാ എന്നും ഇന്ന്പ്പം എത്തും ഇണ്ടാക്കില്ലന്ന് ഇന്ന് ഇപ്പം നമ്മള് സാദാ ചോറും കൂട്ടാനന്നെ
ആ എനിക്ക് ഞാന് എന്തേലൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കല് വെള്ളിക്കല്ല ഞാ ശനി ഞായറും കാരണം മക്കൾ പേരേൽ ഇണ്ടാവണ സമയത്ത് ആഹ് ആഹ് ആഹ് അപ്പോ ഓൽക്ക് എന്തായാലും എന്തേലും ഒക്കെ വേണം
ഞങ്ങള അധികം ഒരാ രാത്രി ആവുമ്പോളൊക്കെ ഉണ്ടാക്കല് എന്ന പിന്നെ എല്ലാവാരും ഉണ്ടാവും
ആഹ് അതന്നെ ഉം
എന്തെങ്കിലും ഇപ്പന്നെ അങ്ങനെ വെള്ളി ശനി ഞായർ എന്ന് അവന എന്നാ വേണ്ട വെച്ച എന്ത് ഉണ്ടാക്കാലോ
ആഹ് അതന്നെ ഇപ്പ എല്ലാ സംഭവും എപ്പൊഴും കിട്ടും
ആ അല്ലെങ്കിൽ നമ്മളിപ്പോ അതേമാതിരി ഓഡർ ചെയ്താൽ മതി അപ്പഴൊക്കെ ഞമ്മൾ വീട്ടിൽക്ക് എത്തിയില്ലേ വാണം പോവുകാണെങ്കിൽ അപ്പം പൈസ ഉണ്ടെങ്കിൽ ഇപ്പ എപ്പഴും കിട്ടും എല്ലാം കിട്ടും
അതന്നെ മിഞാന്ന് അതേമാതിരി മക്കൾക്ക് ഭയങ്കര ചോറും കറിം മീൻ പൊരിച്ചതും ഒക്കെണ്ടായിന്ന് അ പോര് പറ മെച്ചിയെ ചിക്കൻ പെരി പെരി ഒന്നും വാങ്ങല്ലേ ഒന്ന് വാങ്ങല്ലേ വന്ന് വാ പിന്നാലെ കൂടി ഓഡർ ചെയ്തപ്പൊ
അങ്ങനെ പൂതിയാവാണേ നമക്ക് വലിയരിക്കന്നുണ്ടല്ലോ പിന്ന കുട്ടികളെ പറഞ്ഞിട്ട് കാര്യല്ല ഈ തണുത്ത് ഇങ്ങനെ ഇരിക്കുമ്പൊളെ
ആ ഓർഡർ ചെയ്തപ്പൊ പേരേക്ക് കൊണ്ടുവന്ന് തരും ചെയ്യും എല്ലാ മൊതലിപ്പം കിട്ടോല്ലോ
അതന്നെ പൈസ ണ്ടങ്ങ എന്തോ അപ്പന്ന് ഫോണിൽ കള ഇതാക്കേണ്ട താമസെള്ള്
അതന്നെ ഉം ഉ അപ്പൊന്നിട്ട് മോള് എന്നാ വരില്
ഓള് ഇപ്പ കൊറച്ച് ഇത് പെരുന്നാൾക്ക്ന്നിട്ടൊര് പത്തി ഇരുപത്തിരണ്ടീസം ഓളന്നെ അങ്ങനെ വന്നാലുംരണ്ടീസത്തിന് വന്നാലും അപ്പോഴക്കിനും ഒരത് നാല് ദിവസ ആകുമ്പോഴക്കിനും ഓരു കൊണ്ടോവും എന്തെങ്കിലും അവിടെ ഒര് തന്നെയാണ് ഒരു പത്ത് മിനിറ്റിന്റെ ദൂരെള്ളൂ അവിടെ ഒരു ചോറ് ഒരു ചോറെ എന്തെങ്കിലും ഓലെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയ അപ്പൊ വിളിച്ചോണ്ടോവും വന്ന കൊണ്ടോവും
ആഹ എന്തേലൊക്കെ പരിപാടി ഉണ്ടായ പോവൂലെ ഉ ഉ ഉ
പരിപാടിയൊന്നും വേണ്ട പരിയില്ലന്നെ നമ്മളിപ്പോ സാധാരണ എന്തെങ്കിലുമൊക്കെ എന്നും വെറും ചോറെക്കുമ്പൊനൈ ചോറെച്ചാ മതിയാകും പിന്നെ ഒന്ന് കൊണ്ടോകും അന്തിക്കൊക്കെ എന്നിട്ട് കൊടുനാക്കി തരും
ആ ആ് ആ ഏ ശരി ഉ പിന്നെ ഉ ഉ ആ ആ അതുകൊണ്ട് സുഖാണ്
ഉം
ഉം അപ്പൊ പിന്നെള്ളത് പിന്നെള്ള പെൺകുട്ടിയാണോ
പിന്നെ ആ പിന്നെ രണ്ട് പൺകുട്ടികള് ചെറിയൊട്ടിയും അതിന്റെ മേലെ ഒട്ടി പെൺകുട്ടി രണ്ടാമത്തെ ഒട്ടി ആൺകുട്ടി ഓൻ പ്ലസ്റ്റൂല്
പ്ലസ്റ്റു ആണ് ല്ലേ ഏതാണ് ഏത് സബ്ജക്റ്റ് ഏതാ സയൻസ് ആണല്ലേ ഉ ഉ
അന്റെ കുട്ടി ഏതാ പെൺകുട്ടിയാ അല്ല നിക്ക് പെൺകുട്ടിയളില്ലപ
ഓഫീസിനോട് സ്ഥിര പെൺകുട്ടികളാണ് ഓന് പിന്നെ ഇതേ പഠിച്ചിനത് എന്താ പറയാ ഈ ടി സില പഠിച്ചഞ്ത് ടെക്നിക്കലാ യിട്ട്ള്ളെ അങ്ങനെ ഈ ഇതൊക്കെല്ലേ ഈ ടെക്നിക്കലായിട്ട് പഠിക്കൂലേ ആ അതിലേപഠി
അതെങ്ങനെ പത്ത
എട്ട് ഒമ്പതും പത്തും അങ്ങനല്ല എട്ട് ഒമ്പതും പത്തും അങ്ങനെ പിന്നെ ഓന് അയിനുള്ള തുടർ പഠനയെന്ന് വിചാരിച്ചിഞ്ഞത് പക്ഷെ നമ്മള് ചെറുത്താൻ പോയ ഇപ്പോള മോനൊരു വയസ്സ് താഴെയാണ് നേർത്തെ ഞാനവനെ സ്കൂളിൽ ചേർത്തന് മൂന്നര തന്നെ ചേർത്തിരുന്നു അവനിപ്പോ ഈ പോളിയൊക്കെ പഠി എന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഒരു പക്വതിയും വേണം പിന്നെ ആള അതിന് ആയ വയസ്സിനത്ര വല വലുപ്പോം തടീം അതും ഇല്ല
ആഹ ആഹ
ആ അപ്പ പിന്നെ അവിടൊക്കെ ഭയങ്കര കുറച്ച്
അല്ല അപ്പത ആദ്യ എട്ടും ഒമ്പതും പത്തും അതും എങ്ങനെ സ്കൂളിൽ തന്നെയാണോ പഠിക്ക അതോ വേറെ കൊയിസ് എടുത്താണോ പോയ്കെ
സ്കൂളാണ് ജെടീസ് ടെക്നിക്കൽ ഹൈസ്കൂള് പറഞ്ഞിട്ട് വേറെ സ്കൂളാണ് ആ അവിടെ നമ്മള് എന്താണ് ചെയ്യണം അയില് പോയി പഠിചിട്ട് ഒമ്പതും പത്തും അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഫീസ ഒന്നും വേണ്ട ഗവൺമെന്റാ ഫീസ് ഒന്നും വേണ്ട ഉം ഇനി അവന് എന്താണ് ഇനി ഇപ്പം പ്ലസ് ടു കഴിഞ്ഞാൽ ഓനെ അങ്ങനത്തെ ഐ ടി ആയി കോയ്സോ പിന്നെ അതേപോലെ പോളിയൊക്കെ പഠിച്ച് രണ്ട് വർഷം പഠിച്ച ഓന് എന്തെലൊ ക്കെ ജോലി കിട്ടും
അഹ് അത് സരി അ അതെങ്ങന നിങ്ങള് അവടെണ്ടോ അദോ ! ! ! ! ! ! ! ! ന്ന് പഠിച്ചിക്ക
ഞമ്മളവ്ടെത്തന്നെ ഇണ്ട്
അത് സരി അല്ല ഞാൻ കേട്ടിട്ടില്ല ഞങ്ങളെ ഇവെടെന്നും അങ്ങനത്തെ സ്കൂൾല്ലാതോണ്ട് ഞാൻ കേട്ടിട്ടില്ലന്ന് പറയാ
ഏഏ ഞങ്ങൾത് ഇബ്ടെ ഇതൊന്ന് ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ അങ്ങനെയൊക്കെ കേട്ടി ട്ടില്ലേ സിവിൽ എഞ്ചിനീർ ആ
! ! ! ! ! ! ! ! ! ! ! അങ്ങനെ പോയത് കേട്ട്ണ് ഇങ്ങെനെ ഗവൺമെന്റ് സ്കൂൾല് ഇല്ലത് ഞാ കേട്ടിട്ടില
മലപ്പുറം പെരിന്തൽമണ്ണ എ കോഴിക്കോടൊക്കെ ഇണ്ടല്ലോ
ആഹ് ആഹ് അത്ശരി ആഹ് ആഹ്
അ ആ അമക്ക് അവടെ പോയിട്ട് പഠിക്കാ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
അവടെ പോയിട്ടേയ് കോഴിക്കോടും പെരിന്തൽമണ്ണ മഞ്ചേരി ക്കെണ്ട്
ആഹ് ആഹ്
ഇങ്ങനെ പ്രൈവറ്റ് ഗവണ്മെന്റയിട്ട് പഠിക്ക്ണുണ്ട് ആഹ് ആഹ് അ ഇപ്പോൾ എന്താണ് അത് ഇനി വേണെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാ നമ്മൾ പ്രൈവറ്റായിട്ട് പഠിച്ചണന്ന്ണ്ടെങ്കിൽ രണ്ട് ലക്ഷക്കെ കൊട്ക്കണം ആഹ് പോളി പോളി കോഴ്സ് ദ് ഡിപ്ലോമേണ് ഓന് പിന്നെ പിന്നെ പിന്നെ മെഡിക്കൽ ഫീൽഡ് ഒന്നും ഇഷ്ടല്ല അങ്ങൻത്തൊന്നും ഇഷ്ടല്ല ഇങ്ങനത്തെ എന്തേലൊക്കെ ഈ കുത്തി കയിക്കണ പണികൾ ഉണ്ടല്ലോ
ആഹ് ആഹ് ഇന്റെ കുട്ടീം ആതന്നെ അയിന്റെ ആളന്നെ ഓന് പിന്നെ അങ്ങനത്തെ തന്നെ മത് ഓന് ഇലക്ട്രോണിക് സയൻസാണ് എട്ത്ണത് ഓന് അത് മതി അർഞ്ങ്ങാണ്ട്
ആഹഹ് ആഹ് അപ്പൊ അങ്ങൻത്തക്കെ ആവുമോ ആഹ് ആഹ് അപ്പൊ അങ്ങനത്തെ തൊക്കെണ് അപ്പൊ ഞ്ഞി പ്ലസ് ടു കുറച്ചങ്ങ് പഠിച്ചോട്ടേ വിചരിച്
ഇഞ്യാ അത് കഴിഞ്ഞാല് പ്ലസ് ടു കഴിഞ്ഞാല് വാണെങ്കിൽ ഓനെ മെക്കനിക്ക് എഞ്ചി നീയറിങ്ങിന്റെ അയിനെന്തെങ്കിലും പോണെങ്കിൽ ചേരനെങ്കിൽ കോയ്സെടുത് പോണ
ആ ആ ഇബര്ക്ക് ഈ ജെട്ടി എസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇള്ളതോണ്ട് ഒന്നും കൂടി എള്പ്പാവും അവടെ റെക്കോഡും കാര്യോം ഒക്കെ പഠിച്ചതല്ലേ അതോണ്ട് സുഖാണ് പക്ഷെ അപ്പോയെക്ക് ആ ഒരു ടച്ച് വിട്ടു ഇവടെ കൊമേഴ്സ് എട്ത്ത് പഠിച്ചപോയേക്കും മറ്റേതിൻ്റെ ഒരു ടച്ച് ചെറുതായിട്ട്
ആ കൊമേഴ്സ് ആവുമ്പോ പിന്നെ പ്പം ഈ അക്കൗണ്ടിങ്ങിന്റെ ഭാഗയ്ട്ട് എങ്ങനാല്ലോ വര്ന്നത് ഉം എങ്ങനെ പത്താം ക്ലാസ്സില് മാർക്കൊക്കെ ഇണ്ടയ്ൻനോ
മാർക്കയ്ന് വെർതെന്നെ ഒരു ഏ കൊറ്ച്ച് പം പം സാധാരണ രു പത്ത് വിഷയല്ലേ
ആഹ് ആഹ്
ഇവര്ക്ക് പന്ത്രണ്ട് സബ്ജക്ട് ഇണ്ടായ്ന്നു അതീ എൻചിനീയറിങ്ങിന്റതും പിന്നെ എൻട്രക്സ് വേറെ തൊക്കെ ണ്ടയ്ന്നു പിന്നെ ഓലത് പ്രാക്ടിക്കലൊക്കെ ആയിട്ട് വെ രണ്ടും വ്യത്യാസണ്ട് കൊറച്ച് ടഫാണ് ഇവരെ സിലബസ്സ് പക്ഷേ ഇ സ നമ്മളെ സാധാ സർട്ടിഫിക്കറ്റിനെക്കാട്ടിലും കൊറച്ചുകൂടീം ഒരു പ്രാധാന്യണ്ട് ബരെ സർട്ടിഫിക്കറ്റിന് ഇവാ ഐ ടി ഐയിലൊക്കെ പഠിച്ചാല് ഇഞ്ഞിപ്പോ ഓല്ക്ക് ശെരിക്ക് പത്ത് കഴിഞ്ഞ ഐ ടി ഐ പഠിച്ചാ തന്നെ ജോലി കിട്ടീന്ന് പിന്നെ രു ജോലിക്കൊന്നും പോകാൻ വണ്ടിള്ള പ്രായോം പക്വതേം ന്നും ഇവനില്ലാ അപ്പൊക്കു ട്ടൃളെല്ലേ ആ ഒരു കുട്ടിക്കാലം ഓര്ക്ക് ഒന്നുകൂടി കിട്ടിക്കോട്ടെന്ന് കരുതി. അന്ന് സൻ ബസ്സ്ഞങ്ങള അടുത്ത സ്കൂൾളെന്നെ കിട്ടിയപ്പ്ളേ. അങ്ങനെ അവിടെ പോവാണ്പ്പേ ഞ തൂഴിയുബേ കെർ കെർച്ചുംകൂടിയൊക്കെരു പക്വതാ യിട്ട് ഇനി യെതാവന് ഇൻട്രസ്റ്റ്. റ്റുള്ളദീക്കെ ദീക്കെങ്കിലും ചേർത്താ വിചാരിച്ച്. ആ ഞമ്മക്ക് ഫസ് റ്റ്ത്തെ കുട്ടിയായപ്പോ വേഗം സ്കൂൾല് ചേർത്തി. പിന്നെങ്ങെ ങ്ങനെ ഓന്റെപ്പള്ളേരൊക്കെ ഇപ്പേ പത്താം ക്ലാസ്സ്. ആ പത്തിലും. പ്ലസ് വണ്ണിലൊക്കെ എത്തീട്ടുള്ളു ഉം പിന്നെഅയിനൻസെരി സരിച്ച് വൽപ്പം തടി ണ്ടെങ്കിൽ തര
തികഞ്ഞി പ്പോള പ്രായ ഞ്ഞിങ്ങനെയ്ക്കാരം.
അങ്ങണെയ്കാരം വെരാ ഞമ്മള് നേര്ത്തെ ചേർത്തിയാലും ബുദ്ധിമുട്ടാ. ശെരിക്ക് നി നേരത്തെന്നും അങ്ങനെ സ്കൂൾല്ചേർത്തരുത് ഓരപ്പ പ്രീസ്കൂളില്ലോ.
ഔ പ്പ ഞാ പറഞ്പ്പ യു. കെ. ജി. ന്ന്ട്ട് തന്നെന്തോര് കെതിയെടാ പഠിപ്പിക്കാൻ സ്പെല്ലിങ്ങെന്നും അയിന് ന്താ ഒന്നും അറിണില്ല. പ്പൊ നാലര വയസ്സായിട്ടെള്ളൂ എൽ. കെ. ജീൽ. എ. ബീ. സീഡി പഠിച്ച്ണ പ്രായായിട്ടെള്ളൂ.
അതെന്നെ ഞാ പറഞ്ഞതെ ഞാനിൻക്കങ്ങനെ പെട്ടതാണ് ഞാന് ൻക്കന്ന് വല്വ പൂതിയെന്നു. ആഹ് ന്നയിക്കോട്ടട്ടോ ഞാ വിളിക്കാ.
ആഹ് വയ്ക്ക.